ഹലോ
കേക്ക്ണ്ല്ലേ
ഹലോ
കേക്കണില്ലേ കേക്ക്ണില്ലെ ഇങ്ങട്ട് കേക്ക്ന്ന്ണ്ട്
ഹലോ
ഇങ്ങോട്ട് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ണില്ല
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
അതെ എന്താ വർത്താനം
ത്താനം സ്കൂൾക്ക് പോയിട്ടില്ല മോള് അവക്ക് വയറ് വേദനാണ് പർഞ്ഞാണ്ട് സ്കൂള് പോയിട്ടില്ല
വയറിന് കഴിക്കാത്ത എന്തെങ്കിലും ഏഹ് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ?
അതെല്ലാ രാവിലെ മദ്രസക്ക് പോയപ്പോ ഒന്നും കഴക്കാതെ പോയി പിന്നെ വന്നപ്പോ ഒമ്പതരയെക്കെ ആയപ്പ് പ്പളാ വെരിയാ രാവിലെ ഏഴുമണിക്ക് പോയാൽ അപ്പൊ ചായിം കടിം കുടിച്ച പ്പോ
അതെ ഭാക്ഷണായി ഗ്യാസ് കേറും കുട്ടിയൾക്ക് വേഗം ഗ്യാസ് കേറോല്ലോ
അതെ ശൂ
പ്പ കേറും പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ മ്മ് രാവിലത്തെ ഭക്ഷണം എന്ന് പറ ന്നാല് ഏറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണല്ലോ അല്ലാതെ ഉച്ചക്ക് പക്ഷേ പ്രഭാത ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് പിന്നെ ഒന്ന് കഴിച്ചിട്ടും കാര്യ ഇല്ലന്ന പറയില്ല എത്രക്ക് ഇതു ഇമ്പോർട്ടന്റ് ഉള്ളതാണ് പ്രഭാത ഭക്ഷണം അത് നല്ലെന്ത്
നിങ്ങളുടെ മക്കളൊക്കെ നല്ല ഭക്ഷ കഴിക്ക രാവിൽ തൊക്കെ
അവര് എന്താ ഭക്ഷണം കഴിക്കാൻ കൊഴപ്പൊന്നുമില്ല ഞാനിങ്ങനെ പ്രഭാത ഭക്ഷണം നല്ല രീതിൽ തന്നെ ഇണ്ടാക്കാറുണ്ട് ദോശ പത്തിരി അങ്ങനെ ഇഡലി അങ്ങനെയൊക്കെ
ഓ... ആമ്മ്... ഇവിടെ അങ്ങനന്നെ അപ്പൊ കറിണോ കറി നിർബന്ധ അല്ലെങ്ക പഞ്ചസാര പഞ്ചസാരൊക്കെ കേടാണ് ന്നലും മക്കൾക്ക്
പഞ്ചുസാര നല്ല കേടാണല്ലോ അതെ പഞ്ചസാര ഞമ്മള് തീരേ ഇട്ട് കൊടുക്കില്ല കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മള ഉണ്ടാക്കുന്ന ഭക്ഷണത്തി ത്തിന്റെ ഫലം കിട്ടു
അതെ
അപ്പോ രാവിലെ നല്ല രീതിയിൽ കൊടുത്താ പിന്നെ അവര് പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പം കൊഴപ്പല്ല പിന്നെ പരിപാടി ആായാലും സ്കൂളുകളിലായാലും ഒക്കെ ഇപ്പം പത്ത് മണിക്കായാലും ഒക്കെ ഭക്ഷണം ഉണ്ടല്ലോ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തു ഉച്ചക്ക് മാത്രമാണല്ല ഭക്ഷണം ഇണ്ടായിരുന്ന് രാവിലെ വീട്ട് എന്തേ കഴിച്ച് കഴിച്ചു
അതിപ്പോ നമ്മള് എണ്ണ കടികൾ എന്തെങ്കിലും വാങ്ങി ഇവട്ന്ന് ഇണ്ടായത് തന്നെ സോസും അങ്ങനത്തെ ഒക്ക്
അതെ ഇപ്പം ഫുള്ള് അങ്ങനെ കെച്ചപ്പ് മയോണൈസ് ഈ മയോണൈസ്ന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും കേടുള്ള സാധനാണല്ലോ
അതൊക്കെ ശരീരത്തിൽ കേടാണല്ലോ പക്ഷെ ഇപ്പത്തെ തലമുറ അങ്ങനെയാണ്
അതിലെ മായോണൈസില് കൊറെ സൺഫ്ലവർ ഉപയോഗിക്കും. ണ്ടല്ലോ പക്ഷെ നല്ല ഹെൽ രൂപത്തിലും ഉണ്ടാക്കാട്ടോ മയണൊയ്സ്
ങ്ങളെ വീട്ടിലിങ്ങനെ എണ്ണ കടികൾ ഇണ്ടാകാറുണ്ടോ
ഉണ്ട് ഞങ്ങള് എണ്ണക്ക
എണ്ണക്കടിന്റെ ബിസിനസ്സാണ് ഞങ്ങള് ചെയ്യാറ് ഞങ്ങള് രണ്ട് മണിക്ക് തൊടങ്ങിയാല് രാത്രി പന്ത്രണ്ട് മണി വെരെ ണ്ടാവും
ഹസ്ബൻന്റ്ന് അതാണോ ജോലി എണ്ണ കടി വൈകുന്നേരങ്ങനെ കടെല് വിൽക്കലാണോ
അതെ
മക്കൾക്കൊക്കെ ഇഷ്ട ഇഷ്ടാവോ
പക്ഷെ ഞാനങ്ങനെ കൊടുക്കാറില്ല ഞാൻ കൈ ള്ളതും അവരോട് കൈക്കണ്ടാന്ന് പറയലാണ്
അപ്പ സോണ്ടോ അങ്ങൻത്തൊക്കെ ഉപയോഗിക്കാറുണ്ടോ
അല്ല എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിപ്പോ രാവിലെ ക്കെ കൂട്ടി വെക്കും പക്കവടക്കും പയമ്പൊരിക്കും ഒക്കെ ണ്ടെങ്കില് രാവിലെങ്ങനെ കൂട്ടി വെക്കും അങ്ങനാകാണെങ്കില് നമുക്ക്‌ അപ്പസോടന്റെ ആവശ്യം വെര് ണില്ല പിന്നെ നമ്മളൊരു വൈകുന്നേരാകുമ്പോത്തിന് നല്ലോ സം പൊന്തി വരാ നമ്മക് പൊന്താനും ദിനൊക്ക്യാണല്ലോ.
ഹോട്ടൽന്നൊക്കെ എല്ലെ ഒക്കെ ചേർക്ക്ന്ന് ണ്ടോന്ന്ണ്ലെ.
അതെ അതെ പിൻ അതെ പിന്നെ ചിലവര് പറഞ്ഞാല് ഈ എണ്ണ പഴേ എണ്ണ ഉപയോഗിക്കല്ലോ. ചിലർ ഈ പയേ എണ്ണ വി കക്ഷി ഞാന് ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കാരണം ഞമ്മക്കുണ്ടല്ലോ കു കുട്ടികളൊന്നും അങ്ങനെ ചിന്തിക്കുമ്പോളേ അ
എല്ലാവരുംങ്ങനെ ചിന്തിക്കുന്നില്ല
അതെ അതോണ്ട് പലേ അസുഖങ്ങളും ണ്ടാവുല്ലോ പിന്നെ നമ്മള് നമ്മള് ന എത്രത്തോളം നല്ലതായിട്ട് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം കസ്റ്റമർ നമ്മുക്കുണ്ടാവും ഏ നമ്മള്
ഇപ്പൊ എന്റെ ഹസ്ബന്റന്നെ ഇപ്പൊ എണ്ണ എന്നട്ട് അവര് വൈറ്റ് സോസുണ്ടോന്നന്നെ ആദ്യം ചോദിക്ക ഏ
ക്കെ നമ്മള് ഒഴിവാ ക്ക ഞാനി ഇപ്പോ ഇവിടെപ്പ ഞങ്ങക്ക് അയിന്റെ ബസിനസ് ഉണ്ടായൊണ്ട് നമുക്ക് അതൊണ്ട് കൂടുതൽ എണ്ണക്കടികൾ കിട്ടും ട്ടല്ലോ എങ്കിലും ഞാൻ അവരെ അങ്ങനെ ഇപ്പൊ കൊക്കവട ക്കാണെങ്കിൽ ഒന്ന് കഴിപ്പി ക്കല്ലാതെ കൂടുതൽ കഴിക്കാൻ നിർബന്ധി ക്കാറില്ല കയ് കാരണത് അത്രക്ക് കേടുള്ള സാധനാണ് ഈ എണ്ണക്കടികൾ എന്ന് പറ
നിങ്ങളീ ഈ ബാക്കില്ലെ എണ്ണക്കട്ട് എന്താ ചെയ്യാറ്
അത് ഞാൻ സാബൂന് ഉണ്ടാക്കുംല്ലേ നമ്മള് അതിലേക്ക് ഉപയോഗിക്കല സോപ്പ് സാബൂന് അങ്ങന പറ്റുമല്ലോ നമ്മളത് എന്തായാലും ഇല്ല നമ്മള് എന്തായാലും അത് വേസ്റ്റ് കളയാ കളയിലില്ല നമ്മള ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഉപയോഗിക്ക കുറെ യൂസ് ചെയ്യത്
അതെ ങ്ങക്ക് വീട്ടുകാര് അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടോ
ഇല്ലാ ഞാൻ നമുക്കവശ്യ - മുള്ളത് ഇണ്ടാക്കലാണ് പിന്നെ ഇന്റെ ഹസ്- ഹസ്ബന്റ് ന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ എണ്ണയിൽ അങ്ങനെ ഉണ്ടാക്കത്തി ഉണ്ടാക്കൂല. അപ്പ ഇന്നക്കാവശ്യള്ള എൺ ണ മാ ത്ര ചട്ടീല് പാരോള്ളൂ. അ പ്പപിന്നെ കൊറ്ച്ചേ ബാക്കി ഉണ്ടാകൊള്ളു.
ല ഹോട്ടൽലൊക്കെ പോയാലാ ച്ച വൃത്തീ ഇണ്ടാവൂലല്ലോ ചെല ഹോട്ടൽലൊക്കെ ഈ പാത്രങ്ങളായാലും ആ എണ്ണിം നമുക്ക് കാണാൻ പറ്റും.
പറഞ്ഞാല് ഹോംമെയ്ഡാൺലൊ ഒക്കെ വീ ട്ട്ന്ന് ഇണ്ടാക്കാണല്ലോ അതോണ്ട് അയ്ന്റെ പ്രശ് നല്ല. പിന്നെ എന്നു ഞമ്മള് കടേത്ത പാത്രങ്ങളായാലും കാര്യങ്ങളായാലു ഒക്കെ വീട്ടിൽ കൊണ്ടോന്നാണ്ട് കേൾക്കുമ്പ അയ്ന്റേതായത്ണ്ടാവും അപ്പൊ എത്ര ആണു ആണുങ്ങൾ കഴിയുമ്പോ അത്ര വൃത്തി ഉണ്ടാവൂലല്ലോ പെണ്ണുങ്ങൾ ചെയ്യൂമ്പോ ഐന്റെ തായ വൃത്തി ഉണ്ടാവുല്ലോ?
അതെ അത് മെച്ചണ്ടോ
ചമ്മ്കൊഴപല്യ ഈ ഈ ഗ്രാമ പ്രദേശത്ത്
ആ ഇപ്പൊ എല്ലാവരും അങ്ങനെ
തിയല്ല ഈ പാർക്കിംഗ് സൗഗര്യോന്നു കുറവാണ് അതൊകൊണ്ട് അങ്ങനെ തി- ഈശംകീ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാര് ഉണ്ടാവൂലെ എന്നും ചായ വാണം വേകുന്നേരം ചായ വാണംന്നുള്ള ആൾക്കാര് ണ്ടാവല്ലോ അവരെന്തായാലും വെ - ല്ലോ അങ്ങനെ. കച്ചവടൊക്കെ നടത്താറ് ണ്ട്. പക്ഷെ ഇ ടൗണേ ഏരിയയിലൊക്കെ പോയാല് അതേപോലെ ഈ വൈബ് ഏരിയ മറ്റേ പാർക്കിങ്ങും ല റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായണ്ട് നമു ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയേ അ അവിടെയൊക്കെ നല്ല കച്ചോടാണല്ലോ അത്രന്ന ഉണ്ടാവാറില്ല
ആ നിങ്ങൾ പോകാറണ്ടോ
ഞാൻ പോകാറില്ല ഞാൻ ഇവിടെ വീട്ടിന്ന് രാവിലന്നെ രാവിലെ ണ്ടാക്കും കുംഭ സഹായിക്കാറാണ്ള്ളത്. ഞാൻ ഞങ്ങളിവിടെ രാവിലെ ഇപ്പ വെയ്
ചെറിയ മക്കളുണ്ടൊ അതോ ബുദ്ധിമുട്ടുണ്ടോ അതോ അതി നമ്മുക്ക് സമയം കണ്ടെത്താവൂല്ലേ